എന്നാണ്ടോ വിശേഷം ഒക്കെ.
ആഹ് ഇങ്ങനെ പോകുന്നു, രാവിലെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞോ?
കഴിഞ്ഞില്ല കുഞ്ഞുങ്ങളെ സ്കൂള് വിട്ടേ ച്ചു വന്നിരിക്കുന്നതേ ഉള്ളെ
ആണോ അപ്പൊ ജോലിയൊക്കെ ഒതുങ്ങിയൊ രാവിലത്തെ
ഒന്നുആയില്ല അവർക്ക് രാവിലത്തെ ആഹാരങ്ങളെല്ലാം കൊടുത്ത് ഇതേ ഉള്ളൂ ബാക്കി ജോലിയെല്ലാം കിടക്കുവാ
ആ എന്ന ഉണ്ടാക്കി രാവിലെ
രാവിലെ ഒരാൾക്ക് പുട്ട് പിന്നെ ഒരാള് രാവിലെ ചോ ചോറേ കഴിക്കത്തുള്ളേ
ആ ആ
ആ ആ മൂത്തയാക്ക് രാവിലെ എന്തേലും വേണം ഇളയതിന് ചോറ് മതി അപ്പൊ രാവിലെ രണ്ടും ആകും
ആ ഇപ്പൊ പഴഞ്ചോറാ അതോ മറ്റേ ചോറോ
രാവിലെ വെക്കുന്ന ചോറാണ്
ആ ഉണ്ട് ആ എന്താ എപ്പഴ ചോറള വെക്കുന്ന
അവര് ഒരാള് വൈകുന്നേര വന്നിട്ടേ എന്തെങ്കിലും പലഹാരം കഴിക്കൂ പത്തുള്ളൂ ഒരാൾക്ക് രാവിലെ പലഹാരം വേണം വൈകീട്ടും വേണം ഒരാൾക്ക് രാവിലെ ചോറ് മതി അപ്പൊ രണ്ടുപേരും രണ്ട് വിതായത് കൊണ്ട് രാവിലെ രണ്ടും ആഹാരത്തിന്റെ കാര്യമെല്ലാം
ആ
പിന്നെ ബാക്കി അവര് പോയി കഴിഞ്ഞിട്ടുള്ള ജോലികള്
ആന്നല്ലേ
കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ
ഇല്ല ഇല്ല എനിക്കാരൂല്ല
ആഹ്
ആഹ്
ഓ പകലെന്നാ പരിപാടി
പരിവാടി എനിക്ക് ക്ലാസുണ്ട് ക്ലാസ് ഇല്ലാത്ത ടൈമില് ഇങ്ങനെ ഇവിടെ വെറുതെയിരുന്ന് ജോലിയൊക്ക ഒതുക്കിയിട്ട് ഫോണ് നോക്കിക്കൊണ്ടിരിക്കും അത് തന്നെ പരിപാടി നമ്മള് വേറൊന്നുല്ല ഉം ക്ലാസ്സുള്ള ടൈമില് രാവിലെ പോയിട്ട് വൈന്നേരം വരത്തോള്ളൂ
ഓ അപ്പൊ ടി വി ഒന്നും കാണാൻ സമയല്ല
ആഹ് ആ ടി വി ഒക്കെയിരുന്ന് കാണും വെറുതെ ഇരിക്കുമ്പം എനിക്ക് ഒന്ന് തൊട്ടേ ക്ലാസുള്ളു അപ്പൊ വെറുതെയോ അതോണ്ട് അപ്പം ഒന്ന് അ ക്ലാസ്സില്ലാ ത്തെ ടൈമിലൊക്കെ ഇരുന്നു കാണും പൊറത്തോട്ടൊക്കെ പോകത്തില്ലയോ
പൊറത്തോട്ട് ഇപ്പൊ പഠിത്തള്ള സമയല്ലേ അതുകൊണ്ട് ഇപ്പങ്ങനെ പുറത്തോട്ട് പോക്കലൊന്നുമില്ല പിന്നെ ആ പുള്ളിക്കാരൻ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പളെ വരത്തുള്ളൂ അപ്പൊ പുള്ളി ഇവിടെ ഇല്ല ആ അപ്പം അങ്ങനെ ആ ജോലിക്ക് പോകും അപ്പം അത് കാരണം പുറത്തോട്ട് പോക്കലൊക്കെ കുറവാണ് പിന്നെ അവധിയുള്ള ദിവസം സങ്ങളിലൊക്കെ എവിടേ ഇറങ്ങത്തുള്ളൂ
ഉം പുള്ളോരൊക്കെ എത്രല്ലാ
മൂത്തത് നാലില് രണ്ടാമത്തെ എൽ കെ ജില്
ആഹാ എന്ത് ബസിൽ പോയിട്ട് വരുവോ
ആഹ് സ്കൂൾ ബസ്സ്ണ്ട്
ആഹാ
രണ്ടു പേരുണ്ട് അപ്പൊ നമ്മുടെ വീടിന്റെ വഴീടെ അവിടം വരെ വരത്തുള്ളേ അവിടെ കൊണ്ട് നമ്മള് വിടണം വൈകുന്നേരം അവിടെ കൊണ്ടുവന്ന് ഇറക്ക കൊണ്ടുവരണം ഉം ഒത്തിരിയൊന്നും നടക്കണ്ട ഒരു അഞ്ച് മിനിറ്റ്
ഉം മഴക്കെണ്ടോ
മഴ ഇന്ന് ഇത് മഴക്കാർ കയറി നൽക്കുവാ ഇതുവരെ പെയ്തിട്ടില്ല ഇന്നലെ വൈകിട്ട് ഭയങ്കര മഴയും കാറ്റും റ്റുവായിരുന്നു അവിടെയോ
ആണോ ഇവിടെ ഇന്നലെ ഇല്ല മഴ പെയ്തില്ല ഇന്നും മഴ ലക്ഷണമൊന്നും ഇല്ല എന്തു വന്നാ രണ്ടു ദിവസം കൂടെ തെളിഞ് നിൽക്കുവാ
നക്കിവാ അല്ലേ രാവിലെ എന്ന ഉണ്ടാക്കി
രാവിലെ ഇവിടെ ദോശ
കറി എന്നാ
ആഹ് കറി സമ്മന്തി തേങ്ങാസമ്മന്തി ഇല്ലേ ആഹ് ദോഷായിരുന്നു ആഹ് അതങ്ങ് പെട്ടെന്ന് കാര്യം കഴിയും
ആഹ് അതെ രാവില അതങ്ങ് കഴിച്ച ഉണ്ടാക്കി കഴിഞ്ഞ അത്രയും സമയം നമുക്ക് ഞങ്ങള് പിന്നെ രാവിലെ ഞാൻ പിന്നെ രാവിലെ എഴുന്നേക്കും എന്നാലെ ഈ രണ്ടു പേർക്കുള്ള ആഹാരം ആവത്തു ത്തൂള്ളൂ ഇവരെ രണ്ടു സമയത്താണെ വിടുന്നത് ഒരാളെ ഒ ഒമ്പതിനും ഒരാളെ ഒമ്പതരക്കിം രണ്ട് പേര് രണ്ട് സ്കൂളിലാ
ആണല്ലേ ആഹ്
ആഹ് അപ്പം രാവിലെ ആഹ് ആഹാരത്തിന്റെ കാര്യല്ല പിന്നെ നമ്മടെ പരിപാടിന്ന് പറഞ്ഞാ തുണികഴുക്ക്. അങ്ങനെയുള്ള കൂത്തുവാഴ്ച അങ്ങനെയുള്ള പരിപാടികള്.
ആഹ് ഹാ, ഹാ, ഹാ, ഹാ പിന്ന വെള്ളക്കെ കെട്ടിക്കിയോ ഫ്രണ്ടിൽ.
ആഹ് ഇല്ല.
ആന്നു ല്ലല്ലേ.
ആഹ് നമക്ക് അങ്ങനെ നമ്മള് പൊക്കപ്രദേശത്താ താമസിക്കുന്നേ. അതോണ്ട് വെള്ള ത്തിന്റെ പ്രശ്നങ്ങളൊന്നുല്ല. എന്നാലും നമ്മടെ വഴിയിലെല്ലാം കണ്ടത്തിന്റെ സൈഡാ വയലാ. അവിടെ ഇപ്രം പാടവാ അപ്പം മഴ പെയ്യുമ്പോ വഴിയിലെല്ല വെള്ളം കേറും.
ആഹ്.
ആ അപ്പൊ നമ്മക്ക് വിഷയില്ല.
ആഹാ.
ഉം.
അമ്മീ മീനൊക്ക കിട്ടിയോ?
മീൻ ഇന്ന് മേടിച്ചില്ല. ഇന്നലെ ഞക് മീൻകറിയായിരുന്നു. ഇന്ന് ആഹ്. പുള്ളുകാരൻ ഇന്ന് വരും വരുമ്പോഴത്തേനും വേണം കടയിലൊക്കെ പോകാനായിട്ട്.
ആഹ് ഹാ എല്ലാസം മീംമെടുപ്പില്ലയോ.
ആഹ് എല്ലാ ദെവസോം ഒണ്ട്. ഇന്നലെ മിനിയാന്ന്തെ മീൻകറിയാരുന്നു. ആഹ് കടേല് പോയി മേടിക്കും.
ആഹ് ഹാ.
നമ്മടെ ഇവിടെ നമ്മടെ വീട് വഴി കൊണ്ടരുന്നത് അത്ര നമുക്ക്. ഇഷ്ടപ്പെടുകേല്ല. കടലെആവുമ്പോ നമുക്ക് ഇഷ്ടൊള്ളത് നോക്കി എടുക്കാലോ.
മേടിക്ക ആഹ് ഇപ്പൊ മീം കിട്ടാനും ഭയങ്കര പാടാണല്ലോ. അവിടക്കെ എങ്ങനെണ്ട്
ല്ല, ഭയങ്കര വെല കൂടുതലു ഒക്കെയാന്ന് പറയുന്ന കേട്ടു. ഇന്നിനി കടേ പോയാലേ അറിയത്തുള്ളൂ.
ഉം.
പിന്നെ നമക്ക് ഈ ക കണ്ടത്തിലെ മീൻ കിട്ടും കേട്ടോ കണ്ട ത്തില് കിട്ടുന്ന മീന്ല്ലേ തോട് ആഹ് അത് നമ്മടെ ഇവിടെ പിടിക്കത്തില്ല ഇവിടെ അത് അവര് ആൾക്കാര് പിടിച്ച് ഇങ്ങനെ വഴിയിലൊക്കെ വിക്കാൻ വെച്ചിട്ടുണ്ട്.
ആഹ് ഹ ആഹ്.
അപ്പൊ അത് ആഹ് അതന്നെ, അതന്നെ നമ്മുടെ പുഴക്കത്ത് കിട്ടുന്ന വരാല് അങ്ങനെക്കെ. ള്ള മീനുകളില്ലേ പക്ഷെ ഞാൻ കഴിക്കത്തില്ല ഇവരെല്ലാരും കഴിക്കും. ഞാൻ കഴിക്കത്തില്ല.
ആ, വരാലക്കെ വെട്ടാൻ ഭയങ്കര പാടൊക്കെയല്ലിയോ.
വെട്ടാൻ പാടാ പിന്നെ അമ്മയുണ്ടേ, അമ്മ അവർക്ക് ഇങ്ങനെ, ഇങ്ങനെ ഒള്ള സ്ഥല താമസിച്ചകൊണ്ട് അവർക്കൊക്കെ ഇതിന്റെ വെട്ടലും പരിപാടികളൊക്കെ അറിയാം.
ആ, അത് കറി വെക്കുവോ വരാല്?
കറി വേവ്ന്നാ നമ്മള് കൂടുതലും പൊരിക്കല ചെയ്യുന്നേ. എന്നാന്ന് ചോ ച്ച അതാണല്ല ഇവിടെ പിള്ളേർക്കും കറിയോടൊന്നും വല്യ താല്പര്യം ഇല്ല. അപ്പൊ വറക്കുവാണെങ്കി എല്ലാർക്കും ഇഷ് ട്ടൊആണ് എല്ലാരും കഴിക്കേം ചെയ്യും, കറി വെച്ചാ അവിടെ തന്നെ അങ്ങ് ഇരിക്കും. പിള്ളേർക്ക് കറിയോടത്രേ കറി അങ്ങനെ വെച്ചിട്ടില്ല, കറി വെച്ചാ നല്ലതാന്ന ഇവരൊക്കെ പറയുന്നെ ഞാനങ്ങനെ കൂട്ടത്തില്ലാത്തോണ്ടേ ഞാനത് കഴിക്കാറില്ല. എനിക്ക് മീൻ കൂട്ടും അല്ലെ ഈ കണ്ടത്തിലെ മീനൊന്നും കൂട്ടത്തില്ല. ആറ്റിലെയൊന്നും എനിക്ക് താല് പ്പര്യോല്ല.
ആ, ആ, ആ ചെലോർക്ക് അങ്ങനാ.
ആ, എനിക്കെന്തോ കഴിക്കണോന്ന് ഇവരെല്ലാം ഭയങ്കരായിട്ട് നിർബന്ധിച്ചാലും എനിക്കത് കഴിക്കാനായിട്ടൊള്ള ഒരു ഇതില്ല അത് കാണുമ്പം.
പക്ഷെ ഫ്രഷ് മീന.
നല്ലതല്ലേ മറ്റേ മീനക്കാളും നല്ല
നല്ല ഫ്രഷ് മീൻ ഗുണം ഉള്ളതാ ഈ കരട്ടിയൊക്കെ കിട്ടുവോ ഞങ്ങടെ അവിടൊക്കെ കരട്ടി കിട്ടും
ആ ഇവിടെയും ഉണ്ട് പക്ഷെ നമ്മള് അങ്ങനെ മേ ഞാൻ കഴിക്കത്തില്ലാത്തോണ്ട് കൂടുതലും മേടിക്കേല്ല അതൊന്നാമത്തെ കാര്യം പിന്നെ പിള്ളേർക്ക് വേണ്ടി പുള്ളി വല്ലോം മേടിച്ചോണ്ട് വന്നാലേ ഉള്ളൂ പക്ഷെ അത് വന്നെങ്കി അത് വെട്ടണെങ്കിൽ എനിക്ക് അറിയത്തില്ല മീൻ വെട്ടാനായിട്ട് പിന്നെ അമ്മെയെ വേണം വെട്ടാൻ അമ്മയ്ക്ക് വയ്യാത്ത ഒക്കെയാണേ അപ്പം വെ ഒത്തിരി നേരം ഇരുന്ന് മീനൊക്കെ വെട്ടാൻ പറ്റുകേല മറ്റേതാകുമ്പോം നമുക്ക് കട ചെന്ന് കഴിഞ്ഞാൽ വെട്ടി ഇങ്ങോട്ട് മേടിച്ചാ വീട്ടിൽ വന്ന് ക്ലീൻ ചെയ്ത് എടുത്താ മതിയല്ലോ ആഹ് അപ്പൊ അത് കാരണം ഈ മീന് അങ്ങനെ വല്ലപ്പോഴുമേ മേടിക്കത്തുള്ളൂ അത് അമ്മ ഇരുന്ന് വെട്ടുകയും ചെയ്യണം എനി നിക്കൊട്ട് അറിയത്തുമില്ല
ഉം
ആഹ് പിന്നെ പിന്നെ പിള്ളേരുടെ ഇഷ്ടം നോക്കിയേ മേടിക്കത്തുള്ളൂ നമ്മുടെ ഇഷ്ടം നോക്കി മേടിച്ചാ അവര് കഴിക്കുകേല്ല
പിന്നെ എന്നതാ പിള്ളേര് പൊറത്ത് പോയി ഫുഡൊക്കെ കഴിക്കുവോ
പുറത്തൂന്ന് പറഞ്ഞാല് ഞങ്ങള് മാസ ത്തിൽ ഒന്നോ രണ്ടോ ഒക്കെ തവണയേ പുറത്ത് പോയി കഴിക്കാറുള്ളൂ പിന്നെ മേടി മേടിക്കും പാഴസല് മേടിക്കും മന്തി ഒക്കെ ആഹ് അങ്ങനെ മേടിച്ച് വീട്ടില് ബിരിയാണിയൊക്കെ മേടിച്ച് പിന്നെ ഞാൻ കൂടുതലും എല്ലാം വീട്ടിൽ തന്നെ അങ്ങ് അ ഉണ്ടാക്കി കൊടുക്കലാണ് പതിവ് കാരണം ഈ കടയിന്ന് മേടിച്ച് നമ്മള് എങ്ങനെയാ എന്താന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പൊ ബിരിയാണി കഴിക്കണം തോന്നുമ്പോഴത്തേനും ബിരിയാണി വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കും
ഉം ഉം ശരിയാ ശരിയാ
പിന്നെ വല്ലപ്പോഴും ഒന്ന് പുറത്ത് പോയി കഴിച്ചാലേ ഉള്ളൂ പിന്നെ ഞങ്ങടെ പിള്ളേർക്ക് കൂടുതലും എല്ലാം ഇരിപ്പുണ്ട് ഇനി കറി എന്തേലും വെച്ചാ മതി അത് ഇനി ഇപ്പൊ കൊറച്ച് കഴിയുമ്പോ കടയിലൊക്കെ ഒന്ന് പോണം ഇപ്പൊ അവരേ വിട്ട് വന്ന സമയുള്ളൂ ഇനി ഇപ്പ ഫുഡ് ആഹ് ഫുഡൊക്കെ കഴിക്കണം കുറച്ച് പണിയുണ്ട് അല ക്കുകളൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞാലേ കറക്റ്റ് അറിയത്തുള്ളൂ എപ്പ പോവാാൻ പറ്റുമെന്ന് മൂന്നര ആവുമ്പോഴേത്തന് ഒരാൾ, മൂന്നേ മുക്കാൽ ആകുമ്പോൾ ഒരാള് വരും അതിന് മുന്നേ എല്ലാം ചെയ്ത് തീർ ത്താലേ നമ്മള് ഫ്രീ ആകത്തുള്ളൂ
അതാ ചേച്ചിക്ക് ജോലിയൊന്നും ഇല്ലയോ
ഇല്ല ഞാൻ ജോലി ആയിരുന്നു പക്ഷെ ഇപ്പ പിള്ളേരുള്ളത് കൊണ്ട് രണ്ടു പേരെയും കൂടെ നോക്കല് അമ്മക്ക് പാടാണേ
ആഹ്
അത് കാരണം ഇപ്പൊ ഞാൻ പോവുന്നില്ല നിർത്തിയാരുന്നു
ആണല്ലേ ആഹ് ആഹ്
അപ്പൊ എന്നാന്ന് ചോദിച്ച് കഴിഞ്ഞ ആ അമ്മ മാത്രേ ഉള്ളു അമ്മയും എന്റെ ഹസ്ബഡും ഒറ്റ മോനാ
ആഹ് ആഹ് ആഹ്
ആഹ് അപ്പൊ അമ്മയും ഞങ്ങള് നാലു പേരും
ആഹ് ആഹ്
അതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് രണ്ട് പേരെയും ഇപ്പൊ രണ്ടു മാസം അവധിയും കൂടെ അല്ലാരുന്നോ അപ്പോ രണ്ടു പേരയും കൂടെ നോക്കല് പാടാ അപ്പൊ ഇനിയിപ്പം ആ സ്കൂള് തുറന്നത് കൊണ്ട് എവിടെയേലും ഒന്ന് നോക്കിയാ കൊള്ളാന്നുണ്ട്
ഉം ഉം
മഴയൊന്ന് കഴിയട്ടെ ഏഹ് രണ്ടും കൂടെ ചേർന്നാ കുസൃതിയാ ഒരാള് ഒരാള് വെച്ച് വീട്ടിലിരി ക്കാണെങ്കി കുഴപ്പമില്ല പക്ഷെ രണ്ടു പേരൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇടിയാ
ആടി ആഹ് ആണല്ലെ
പ്പൊ ഒരാൾ സ്കൂളി പോയി ഒരാള് വീട്ടിലിരിക്കാണെങ്കിൽ നമക്ക് വല്ല്യ പ്രശ്നം വരുന്നില്ല പക്ഷെ രണ്ടു പേരും കൂടെ വീട്ടിൽ ശനിയും ഞായറും ഞങ്ങടെ വീട്ടി ഭയങ്കര ബഹളവാ ശനിം ഞായറും വീ ട്ടി വന്ന അയലോക്കകാർക്ക് പോലും കിടക്കത്തില്ല അതുപോലത്തെഹളം രണ്ടുപേര് ഇളയത് കുഞ്ഞല്ലേ അതിനെ എടുത്തിട്ട് ഈ മൂത്തവനിടിക്കും
ആഹ്
അടിയിടിയുമഴ പിന്നെ ഒരാള് ഒരു കാർട്ടൂൺ കണ്ട മറ്റേയാൾക്ക് അത് വേണ്ട
വേണ്ടാ അതാ ആഹ്
അങ്ങനെ വരുമ്പോഴത്തേനും അടിയുണ്ടാവും
മൂത്തതാൺകൊച്ച
ആഹ് മൂത്തതാണ് ഇളയത് പെണ്ണ്
ഉം രണ്ടെരു ഒരു സ്കൂളിലാണോ
രണ്ടു പേരും രണ്ട് സ്കൂളിലാണെ
ആന്നോ ആഹ്
അത് കാരണം പാട രണ്ട് ഒരു സ്കൂളിന് ഒന്നാം ക്ലാസ്സിലായാലേ ഒരുമിച്ച ആക്കാൻ പറ്റുള്ള എളേതെ ഞ്ഞ്പ്പ മൂത്ത കൊച്ചു പഠിക്കുന്ന ഇച്ചിരി ദൂരവാ സ്കൂള് ആഹ് ദൂരെവാ മൂത്ത കൊച്ചു പഠിക്കുന്ന സ്കൂള് അപ്പം ഈ ഇളയത്തിന് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാ വൈകുന്നേരം വരുമ്പോ അഞ്ച് മണി ആവുമ്പഴേ വരത്തുള്ളൂ മൂത്തത് അപ്പൊ അത്ര മൂന്നരക്ക് വിട്ടിട്ട് അത്ര സമയം കൊച്ചിരിക്കണ്ടേ അത് കാരണം ഒരു സ്കൂളില കാരണം നമ്മള അടുത്ത സ്കൂള് തന്നെ ആക്കിയത് ഇനിപ്പ അടുത്ത കൊല്ലം ഒന്നാം ക്ലാസ് ആകുമ്പോ തൊട്ട് രണ്ട് പേര് ഒന്നിച്ച് എന്നാ ശരി വെക്കട്ടെ എടക്ക് വിളിക്കാം
ആഹ് ശരി ആഹ് ശരി